കേൾക്കാമോ ആഹ് കേൾക്കാം എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുന്നോ ആ സുഖായിട്ടിരിക്കുന്നു ഇന്നവിടെ മഴയുണ്ടായിരുന്നോ
മഴ ചെറുതായിട്ടൊന്ന് പെയ്ത് അങ്ങനെ പോയി നല്ല
അതെല്ലേ ഇവിടെ ഉണ്ടായിരുന്നു മഴ
ആഹ്
നല്ല മഴ പെയ്തോ കാറ്റും ഇടിയൊക്കെ ഉണ്ടാവൂലേ ആഹ് പക്ഷെ ഇന്ന് വലിയ കാറ്റും ഇടിയൊന്നും ഇല്ലായിരുന്നു മഴ മാത്ര രാവിലെ ആയപ്പ തൊട്ട് കുറച്ച്നേരത്തേക്ക് നല്ല മഴയായിരുന്നു ഇന്ന് വെയിലേ ഇല്ലായിര്ന്ന്
അതെ ആഹ് സുഖായിട്ട് കെടന്നുറങ്ങാലോ
ഉറങ്ങാലോ ആഹ് അതെ ഇപ്പൊ കൊറച്ചു നാൾ കൊണ്ട് ഭയങ്കര ചൂടല്ലായിരുന്നോ
ആ ഹ്അതുകൊണ്ട് കുറച്ചു തണുപ്പ് ആയി പിന്നെതൊക്കെയ വിശേഷങ്ങള് പിന്നെ സുഖമായിരിക്കുന്നു ഞാൻ പറയുന്നത് രണ്ട് പ്രാവശ്യം കേൾക്കുന്നുണ്ടോ ആഹ് ച ചില ചില സമയത്ത് ഒരു എക്കോ അടിക്കുന്നുണ്ട്
ആഹ് ഇപ്പഴ അങ്ങനെ ഇപ്പൊ കേൾക്കുന്നുണ്ടോ ഇല്ലല്ലോ
ആഹ് കൊഴപ്പൊന്നുല്ല ആഹ് അങ്ങനെ
പിന്നെ ഇപ്പൊ അവധിക്കാലമല്ലേ അതുകൊണ്ട് കൂടുതൽ സമയം വീട്ടിൽ തന്നെയാ അതുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുക കൂടുതലും ചെയ്യുന്നേ
ആഹ അതാണ് ഇവിടോക്കെ പിള്ളേരൊക്കെ അങ്ങനെ തന്നെയാ.
മ ആഹ
പിള്ളേർക്ക് ആഹ എല്ലായിടത്തും അങ്ങനെ തന്നെ എന്താ കളിയൊന്നും അറിയില്ല ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് എന്തെല്ലാം കളികൾ ഉണ്ടായിരുന്നു അതൊന്ന് അതൊക്കെരു ഓർമ്മയാണ് അവർക്ക് അതൊന്ന ഓർക്ക
അതൊന്നും ഓക്കാൻണ്ടാവില്ല ഞാന എപ്പഴും പറയും മക്കള എടുത്ത അപ്പൊന്നും ഒരു ഓർമ്മയ ഉണ്ടാവില്ലാ ആർക്കും ആ പക്ഷെ ഫോണിലെ ആ അതെ എനിക്ക് കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ട്. കാരണം ഞങ്ങളൊരു ് പ്ലസ് വൺ പ്ലസ് ടു സമയ ആയപ്പോഴത്തേക്കാ ഈ ഫോണൊക്കെ ഈ കൊറോണ സമയമായപ്പോഴാ എല്ലാ കുട്ടികളുടെയും കയ്യിൽ വന്നത് അതിനന് മുമ്പുള്ള കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ട് അന്ന് ഞങ്ങൾക്കാർക്കും ആ അന്ന് ഞങ്ങൾക്ക് ഫോൺല്ലാത്ത കൊണ്ട് അതിനകത്ത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുവൊന്നും ചെയ്യത്തില്ലായിരുന്നു സമയത്ത് ഫോൺ കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യമായിട്ട് കൈ കിട്ടുവല്ലേ
ആഹ ഈ കോവിഡ് കഴിഞ്ഞിട്ടാണ് ഉള്ള കുട്ടികൾക്കൊന്നും ഓർമ്മകളോ കളികളോ എന്നായൽ തൊട്ടടുത്തുള്ള കുട്ടികളായിട്ടുള്ള കളിയോ അന്നും ഇല്ലല്ല എല്ലാരും ഫോണും കൊണ്ടകത്തിരിക്കുക
അത് വളരെ ശരിയാണ് ആ പറഞ്ഞത് കാരണം ഇപ്പോൾ മൊബൈൽ ഫോണിൽ ഇതെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ ഉുള്ളത് ഇപ്പോൾ നവ മാധ്യമങ്ങൾ തന്നെ എത്ര എണ്ണമുണ്ട് പണ്ടൊക്കെ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ പത്രം ടി വി റേഡിയോ അതിനൊക്കെയ ആയിരുന്നു പ്രാധാന്യം. പക്ഷെ ഇപ്പോൾ അങ്ങനെയ അല്ലല്ലോ ഇപ്പം നവമാധ്യമങ്ങൾ എന്ന പേരിലെ ഇപ്പോൾ കുറെ ആപ്പുകൾ വന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് വാട്സ്ആപ്പ് ട്വിറ്റർ അങ്ങനെ ധാരാളം ആപ്പുകളാണ് ഇപ്പ നിലവിലുള്ളത്. ശരിയല്ലേ അതെ ഇതുകൊണ്ട് കൊറേ ഗുണങ്ങൾ ഉണ്ടെങ്കിലും കുറച്ച് ദോഷങ്ങളും ഉണ്ട്.
ആഹ പറയാ അത് എന്ത് കാര്യത്തിനും അങ്ങനെയാണല്ലോ ദോഷങ്ങളും ഉണ്ടാവും ഗുണങ്ങളും ഉണ്ടാവും രണ്ട് വഷം ഉണ്ടാവും എന്ത് കാര്യം ചെയ്യുമ്പോളും
ആ അതെ ഇപ്പം ഗുണങ്ങ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉള്ളത കൊണ്ടാണല്ലോ നമുക്കിപ്പോ ഇങ്ങനെ സംസാരിക്കാൻ തന്നെ കഴിയുന്നേ ആഹ അതെ ആശയവിനിമയം നടക്കും ഇപ്പം ഇൻസ്റ്റഗ്രാം യൂട്യൂബ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി ഒരുപാട് പേർക്ക് ഇപ്പം വരുമാനം ലഭിക്കും.
വരുമാനം യൂട്യൂബൊക്കെ എത്ര യൂട്യൂബേഴ്സ ആണ് അവർക്കൊക്കെ നല്ല വരുമാനാ കുറച്ച് വ്യൂസ് ഉണ്ടായാൽ മതി മോണിറ്റൈസേഷൻ
സേഷൻ ആയി കഴിഞ്ഞാ പിന്നെ ക്യാഷ് വര അതെ ഇപ്പോ എല്ലാവരും അതുകൊണ്ട് യൂട്യൂബ് ചാനലാ തുടങ്ങുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ എല്ലാവരും വെറുതെങ്കിലും ഒരു ചാനൽ തൊടങ്ങിയിടും എന്നിട്ട് എന്തെങ്കിലും പാചക വീഡിയോകളോ അല്ലെങ്കിൽ ഇപ്പോൾ റീൽസുകൾ പലതും വരാറുണ്ടല്ലോ അതൊക്കെ ചെയ്തിടുകയാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ കൊറേ നെഗറ്റീവ് ഹലോ കേൾക്കാമോ
എല്ലാ കാര്യങ്ങളും വീട്ടില് നമ്മള് വീട്ടിലൊതുക്കേണ്ട കാര്യങ്ങൾ വരെ പുറത്തോട്ട് വരും കുടുംബകാര്യങ്ങൾ
വീട്ടിലെന്തെങ്കിലും ഇപ്പ ഇണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മള് വീടിന്റെ ഉള്ളിലൊതുങ്ങണ്ട കാര്യങ്ങളാ
അതൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടന്നിട്ട് ഇടുന്നെ അപ്പൊ എങ്ങനെ ആയാലും വേണ്ടില്ലാ റീച്ച്ണ്ടായിട്ട് വരുമാനഇണ്ടാക്കാ
അതെ അത് വളരെ ശരിയാണ് ഇപ്പോൾ തന്നെ കണ്ടിട്ടില്ലേ എടക്കാത്ത് വെച്ചൊരു ട്രെന്റായിരുന്നു പ്രാങ്ക് വീഡിയോസ് ചെയ്യുക എന്നത് ആഹ് പ്രാങ്ക്ചെയ്തിട്ടു ഉം ഉം പക്ഷേ പലരേയും ഇങ്ങനെ പാവപ്പെട്ട ചെല മനുഷ്യർ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ തന്നെ അവരെ പേടിപ്പിയ്ക്കൊക്കെ ചെയ്യുന്ന പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവാറുണ്ട് അങ്ങനെ
ഉം ഉം
പക്ഷേ അങ്ങനെ ചെയ്യുന്നവരൊന്നും അതിനെ പറ്റി ചിന്തിക്കുന്നില്ല അവര് എങ്ങനെങ്കിലും അവർടെ വീഡിയോയ്ക്ക് കൂടുതല് ഏഹ് കാണികൾ ഉണ്ടാകണം കൂടുതൽ ലൈക്ക് കിട്ടണം കൂടുതൽ റീച്ചാകണം അതിലൂടെ കൂടുതൽ വരുമാനം കിട്ടണം എന്നൊക്കെ ചിന്തിക്കുന്നുള്ളൂ
ആഹ് അതേയൊള്ളു അവര് അവർടെ ലക്ഷ്യം എന്നിട്ടോ ഇവര് ചെ ചെയ്യുന്നെ തെ റ്റ്കള് വേറുള്ളാള് നമ്മള് കാണുന്നവര് അതിന് നെഗറ്റീവ് കമന്റ് പറഞ്ഞാലോ അത് പറയാൻ പാടില്ല അവർക്ക് ചെയ്യാ നമുക്ക് പറയാൻ പാടില്ല
ആഹ് അത് ശരിയാണ് ഇപ്പം നമ്മളെന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാ അതിനകത്തെന്തെങ്കിലും നെഗറ്റീവ് ഒണ്ടായി ട്ടോണ്ടായിരിക്കല്ലോ നമ്മള് പറയുന്നേ ചേലര്ഒണ്ട് പക്ഷേ ചെലവരുണ്ട് അനാവിശ്യആയിട്ട് പറയുന്നേ ഒരു കാര്യ ഇല്ലാതെ പറയുന്നവരും ഉണ്ട്
അങ്ങനെ ഉള്ളവരുണ്ട് വെറുതെ തെറി വന്ന് പറയുന്നവരുണ്ട്
പക്ഷേ എഥാർത്ഥത്തില് ആ സംഭവം അവര് മനസ്സിലാക്കുന്നില്ല നെഗറ്റീവ് കുറെ പേര് പറയുമ്പഴും അവരത് സമ്മതിച്ച്തരില്ല അവരതിനെതിരെ വേറെ വീഡിയോസ് ചെയ്യും അങ്ങനെ കൂടുതല് റീച്ചാവാൻ മാത്രമേ അവര് ശ്രമിക്കുകയുള്ളൂ
ശ്രമിക്കുന്നുള്ളൂ ശരിയന്നേ
പക്ഷേ ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പ്ലാറ്റ്ഫോമുകൾ കൊറച്ചൊക്കെ ഉപകാരഅണ് ഇപ്പം ഈ ചാറ്റ്ജിപിറ്റി, ജമിനീ അതൊക്കെ വന്നതുകൊണ്ടേ ഇപ്പൊ എന്തെങ്കിലും നോട്ടില് നോട്ട് എഴുതാൻ വല്ല സംശയൊണ്ടെ ങ്കിലോ അതുപോൽതന്നെ ഇപ്പം പഠിക്കുന്ന ബന്ധപ്പെട്ട് എന്തൊ ണ്ടെങ്കിൽ നമുക്കിപ്പോ ചോദിക്കാൻ പറ്റുവല്ലോ അത് വളരെ ഉപകാരം തന്ന
ഉം അതെ അതെ അതൊക്കെ ആഹ് അങ്ങൻതന്നെ
ആഹ് അതുപോൽതന്നെ ഈ യൂ ട്യൂബൊക്കെ നോക്കിയാ ഇപ്പ നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്സുമായി ബന്ധം ഏതെങ്കിലും ആം അറിയാനുണ്ട് പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കി എന്തെങ്കിലും ഇപ്പൊ പി എസ് സി കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലൊക്കെ അറിയാന്ണ്ടെങ്കി അതൊന്ന് സെർ ച്ച്ചെയ്ത് നോക്കിയാ മതി യൂട്യൂബില് അയിനെപ്പറ്റി ധാരാളം വീടികളാഉള്ളത് അതുകൊണ്ട് തന്നെ പലർക്കും അത് ഉപകാരാ കാരണം നമുക്ക് പൈസ അടക്ക ഇല്ലന്ന് വിജാരിച്ചോ പക്ഷേ അപ്പം അങ്ങനെയുള്ളവർക്ക്. ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് ക്ലാസ്ക്കെ കാണാൻ കഴിയും. ഞാൻ എനി എനിക്ക് കുറെേ പേരെ അറിയാം ഇത്തരത്തിൽ യൂട്യൂബിലൊക്കെ ക്ലാസ്സ് കണ്ട് പഠിക്കുന്നവര്.
അതെ ഉം
അതുപോലെ തന്നെ നമ്മൾ നേരിട്ട് പോകുന്ന ക്ലാസ്സിനേക്കാൾ പൈസ കുറവാണ്. ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം വഴി. ക്ലാസ്സുകള് ചെയ്യുമ്പോ. ഈ എൻട്രി ആപ്പ് അതുപോലെ തന്നെ സൈലം അങ്ങെ കൊറെ ഉണ്ടല്ലോ? ആ നമ്മൾ എന്നും പോയി വരുന്ന.
കമ്മ്യൂണിക്കേഷൻ സ്കില് പിന്നെ നോളജ ഒക്കെ വർദ്ധിപ്പിക്കാനും നല്ലൊരു. പ്ലാറ്റ്ഫോമ് ആണ് യ ഉ
അത് സത്യം തന്നെയാണ് നമുക്ക് പലരയു ഇപ്പം. ദൂരെയുള്ള പലരെയും ഇതുപോലെ ഇൻസ്റ്റാഗ്രാം വഴി അവരുടെ അക്കൗണ്ട് കണ്ടുപിടി വച്ച് മെസ്സേജ് അയക്കാം നമുക്ക് അറിയാംമോന്നുണ്ടെങ്കിൽ പരിചയം പുതുക്കാനും. പണ്ട് കൂടെ പഠിച്ച ആരെങ്കിലുംഒക്കെ ഇതുപോലെ അക്കൗണ്ട് വരുമ്പോ നമുക്ക് മനസ്സിലാവും. ഇന്ന ആള് നമ്മുടെ കൂടെ പഠിച്ചയാണല്ലോന്ന് മനസ്സിലാക്കി. അവരെ ഫോളോ ചെയ്യാനും ഇപ്പ ഇപ്പോഴത്തെ അവരുടെ വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കാനും. അതിപ്പം പൂർവ്വ വിദ്യാർത്ഥി സംഗമോ ഒക്കെ നടക്കുന്നതിന് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകിൽ വളരെയധികം സഹായമാണ്. ആ
ആഹ അതെ അതെ അത് ആദ്യൊക്കെന്ന് പറഞ്ഞാല് ആ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞാൽ പലരും.
പലര് ഫല വഴികയി.
ഏ പിന്നെ അവരെ നമ്പറൊക്കെ കിട്ടാന് നമ്പറൊക്കെ പോയിട്ടുണ്ടാവും വിളിക്കാല്ല ഇപ്പ അങ്ങനെയല്ലോ അ എല്ലാവർക്കും. വാട് വാട്സ്ആപ്പ് ഗ്രൂപ്പും സോഷ്യൽ മീഡിയ ഒക്കെള്ളത് കൊണ്ട് നമുക്ക്. ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് സർ അവര് പേര് വെച്ചിട്ട് ഇനിയിപ്പ എന്റെ ഞാനൊക്കെ കുറെ മുമ്പ് പഠിച്ച ട് അങ്ങനെ രണ്ടായിരത്തി എസ് എസ് സി ഒക്കെ കഴിഞ്ഞ ആളാണ്. അപ്പം നമുക്ക് എന്താ ഞാ എൻ്റെ കൂടെ പഠിച്ച കുറേ കുട്ടികളെ അയില്ലട്ടോ ഗെറ്റ്ഗെതർ കടുമ്പോ അങ്ങനെ വരാറില്ല പക്ഷെ അവരു പേരൊക്കെ അറിയന്നുണ്ടെങ്കിൽ ചിലപ്പോ നമ്മള് ഫേസ്ബുക്കിലൊക്കെ അടിച്ചു നോക്കിയാല്. അവര് പ്രൊഫൈല് ഇട്ടിട്ടുണ്ട് കി നമുക്ക് സെർച്ച് ചെയ്താൽ മതി ചിലപ്പോം കാണാൻ കഴിയും.
അതെ ഈ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു ഒരു
ഒരു ഉപകാരം തന്ന ആ അതൊക്കെ നല്ലൊരു മറിച്ചാണ്. ഏ പിന്നെ കുറെ കുട്ടികൾ ചീത്തായി പോണതും. ഈ ഫോണ് കൊണ്ടാണ് അതൊരു ഡീമെറിറ്റ്സ ആണ്.
അതെ ഇപ്പോൾ നമ്മൾ പല വാർത്തകളിലും കേൾക്കാറുണ്ട്. ചതി പറ്റിയവരെ പറ്റി. ഇപ്പം പലരും പലതരത്തിലുള്ള സന്ദേശങ്ങൾ നമുക്ക് അയക്കും. ഇപ്പം പല കുട്ടികളും. അതില് വീണ് പോകും അങ്ങനെ ഈ ഒളിച്ചോട്ടവും പ്രണയ വിവാഹവും ഒക്കെ കൂടുതല്. നടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ അബദ്ധമായിരിക്കും നമ്മൾ കേട്ടിട്ടില്ലേ. എഴു ഇപ്പൊ ചെറുപ്പക്കാരായ ഒരു പെൺകുട്ടിക്ക്. വയസ്സായ ഒരാളും മെസ്സേജ് അയച്ച് അത് അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും അവിടെ ചെല്ലുമ്പോഴെ അബദ്ധം പറ്റിന്ന് മനസ്സിലാക്കുന്നോ.
ആ അതെ അതെ അങ്ങനെ കൊറെ കേട്ടിട്ടുണ്ട്.
അതെ പലതരത്തിലുള്ള അപകടങ്ങളും അങ്ങനെ സംഭവിക്കാറുണ്ട്.
ഉം ഉം
അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അത്യാവ്യം തന്നാ
ആഹ് പിന്നെ ഫോണ് ഇന്നാ ഫോണ് കൊടുക്കാതിരിക്കാൻ പറ്റുവോ? പറ്റില്ല ഉം
കുട്ടികള്ന്ന് വെച്ചാ ഭക്ഷണം കഴിക്കുന്നെങ്കി പോലും ഫോൺ വേണവർക്ക് അവർക്ക് ഗെയിം കളിക്കണം പബ്ജി, അതുപോലെ തന്നെയിപ്പം പൈസ അടച്ചിട്ടുള്ള ഗെയിമുകളുണ്ടല്ലോ? ഇപ്പം നമ്മള് പോലും അറിയത്തില്ല ഗൂഗിൾ പേയുടെയൊക്കെ പിന്നെ അവര് തന്നെ അയച്ച് കൊടുത്തിട്ട് അവര് തന്നെ സ്വന്തമായിട്ട് ഗെയിം ഡൗൺലോഡെയ്ത് കളിക്കുവാ ചെയ്യുന്നത്
അതെയതെ എന്തെല്ലാം
അതെ നമ്മള് വിചാരിക്കുന്ന പോലെയല്ല ഇപ്പൊ സമൂഹത്തി നടക്കുന്ന പല കാര്യങ്ങളും അതിനൊരു തെളിവ് തന്നെയാണ് നമ്മള് കൂടുതൽ ശ്രദ്ധിക്കേണ്ടൊരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ഈ കൗമാര കാലഘട്ടത്തിലുള്ള കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്ക
ശ്രദ്ധിക്കണം ഉം
അതുകൊണ്ട് നമ്മള് സൂക്ഷിച്ചാ നമക്ക് ഗുണവാ ഈ സോഷ്യൽ മീഡിയ ഗുണവുമുണ്ട് ദോഷവുമുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിച്ചാ നമുക്ക് ഗുണം മാത്രമേ അതുകൊണ്ടുണ്ടാവൂ
ഗുണം മാത്രൊള്ളൂ അല്ലാത്ത വഴിയില് തെറ്റിലേക്ക് പോവാതിരിക്ക
അതെ എങ്കിൽ ശെരി ഞാൻ പിന്നെ വിളിക്കാം
ആണോ? ആ ഓക്കെ